ഒന്നല്ലേ
ആഹ കേൾക്കുണ്ട്
വിശേഷം
നല്ല വിശേഷം എന്താ നിങ്ങളെ വിശേഷൊക്കെ
സുഖണ് മഴ ഉണ്ടെന്ന്
ഇന്ന് മഴ കുറവാണ്
ആഹ ഇന്ന് നല്ല വെയിലാണല്ലേ ചൂടല്ലേ ആ മക്കളൊക്കെ സ്കൂൾക്കൊയോ
ഓ സ്കൂള് പോയി ഒക്കെ എത്താനാലോടങ്ങിലെ
ആ എത്ര മക്ക രണ്ടാളോ
എനിക്ക് നാലാളുണ്ട്
ആ നാലാളും പോണിണ്ടോ
ആ നാളാലും പോണിണ്ട്
ഏഹ് എത്രയിലാണ്?
വലുത് ഡിഗ്രി ആണ് ഓൾ പിന്നെ ഹോസ്റ്റലിൽ നിൽക്കലാണ് പിന്നെ ചെറുതൊക്കെ ഇവിടെ ഒരാൾ ചെറുത് ഒന്നിലാണ് ഒരാൾ അഞ്ചിലാണ് ഒരാള് ഒമ്പയിലാണ്
ഒക്കെ വരാനായാലും എല്ലാരോ സ്കൂളട്ട് വരാനായല്ലല്ലേ ഏറെ
ഒത്ത് വരാനായി
ഉം
ഉച്ചകത്തെ ഫുടൊക്കെ തിന്നിലെ ഓ
എന്താ സ്പെഷ്യലൊന്നുല്ല ഇന്ന് പൊതുവേ മീൻ ഇതൊന്നുല്ലാ മഴ ഇതൊക്കെ ആയതുകൊണ്ട് മീൻകാരൊന്നും വരാ വരുന്നണ്ടല്ലോപ്പതിലന്നും
ആഹ അതന്നെ ഇതിലിം അങ്ങനെന്നെ ഇപ്പൊ വരവ് പ്പെ ഈ മയേന്റെ ഇതുണ്ടല്ലോല്ലേ
ആഹാ
കൂടിയോണ്ട്
മഴ കൂടിയോണ്ട് മഴൊന്നുല്ല മീന് ഇല്ലെങ്കിൽ അന്നു കൂട്ടാനുംല്ല
ഇവിടെ ഇപ്പൊ ഈതിന്റെ ത്ണ്ടായിന് ബീഫ് അടുത്ത് വെച്ച്
കൂടിയില്ല ഇവിടെ നാട്ടിൽ നിന്നൊക്കെ കിട്ടോ അപ്പൊ റ്റേത് ഉണ്ടായിന് അതങ്ങനെ എങ്ങനെ കൂല അങ്ങനെ വെക്കും ഫ്രിഡ്ജില് അപ്പ ഇല്ലാതായി പോകൂ ഒന്ന ഇല്ലാത്തപ്പാണ് എടു ത്ത് വച്ച്
ഈ ഇറച്ചി മീന ഇല്ലെങ്കിൽ ഒന്ന് കൂ താനില്ല അതാണ്
ആ അതാണ് പച്ചക്കറിയൊന്നും പിന്നെ അത് ആക്കും വേണ്ടത് അതിന്റെ കൂടെതും വേണം
കൂടവേണം എന്നാലതൊരു ഒന്ന് തോന്നൂല്ല അല്ലെങ്കിൽ
ഒരു ടേസ്റ്റ് തോന്നൂലല്ലോ
അതാണ് അയിന്റെ ഒന്ന് വേണം അതിന്റെ വെള്ളം
പിന്നെ എന്താ ചായക്ക് കടിയൊക്കെ ഉണ്ടാകും വൈകുന്നേരം
ആ ചില ദിവസങ്ങളിലൊ കടിണ്ടാക്കും
എണ്ണ കടിയാ
ഏ അതൊക്കെ ഒരുവിധം ഒഴിവാക്കിക്കണു സ്കൂളീട്ട് വരുമ്പ തന്നെ പുള്ളി ഉച്ചക്ക് കഴിച്ചതല്ലേ സ്കൂളിന്ന് അപ്പൊ പിന്നെ ഇവിടെക്ക് വരുമ്പോ ചോറ് കൊടുക്കും
ആ ചോറ് തിന്നോ
ആ ചോറ് തിന്നും രണ്ടും വന്നാല് ഒരാള് അഞ്ചാം ക്ലാസ്സിലും ഒരാൾ ഒന്നിലും ആണ് അപ്പ പിന്നെ വന്നുക്കെ ചോറാണ് കൊടുക്കും ചോറ് കൊടുത്ത് കഴിഞ്ഞാ എന്തറുമ കോക്കുംയ എന്ന് പറഞ്ഞ ണ്ടോ മറ്റേതാ ഉച്ചക്ക് രണ്ടുവ കൊറച്ച് തിന്നണതല്ലേ
എത്ര തിന്നാ തിന്നീല്ലേല്ലും തിന്നൂല വീട്ട്ലെത്തിയാല് ഹഹ ചോറൊന്നുംല്ല വേറെ എന്തെങ്കിലും എണ്ണക്കടി അങ്ങനെ ഉണ്ടാക്കലൊന്നു എന്തെങ്കിലൊക്കെ വാങ്ങിച്ചു ചെൽപ്പോ രാവിലത്തെ കറി യൊക്കെ ചൂടാക്കി കൊടുക്കും അഇഷ്ടാ അത് ആവിയിൽ ഒക്കെ - എന്നിട്ട് ചൂടാക്കി കൊടുക്കും അങ്ങനെ അങ്ങ ആഹ് അങ്ങനെ എല്ലാ- ചോറ്തിന്നുല രാവില ത്ത കട്യല്ല ഷ്ട അത്
അതും ഏ കറിയും ഉണ്ടാവൂവോ വീട്ടില്
കറി കറി ആയാലും ഞ് പ്പം നെയ്യൊക്കെ പരറ്റി കൊട്ത്ത് ചൂടാക്ക്യാണ്ട് അങ്ങനൊക്കെ എല്ലുഷ്ട്ടാ ഹ് വൈകുന്നേരം അങ്ങനായാലു ത്തു ചോറു വാണം അ അയിഞ്ഞിപ്പം ബിരിയാണിക്കേണെ തിന്നും ല്ലാതെ വെറുംചോറും മാറണം
കളർ ആ ആ എല്ലാട്ത്തും ണ്ട് അതൊക്കെതന്നെ എല്ലാർക്കും കളർ മാറണം ഉം. ഉം ബീ വെച്ച്ക്ക്ണെങ്കി ബിരിയാണിണ്ടോ യ്ക്കും ആദ്യ തന്നെ വണ്ടി വരുന്നതെന്നെ വണ്ട് ങ്ങനെ തന്നെ ബിരിയാണിയാണോ യ്ച്ചിട്ടാ
ആ അത് തന്നെ മക്കള് ഇപ്പം മക്കക്കൊന്നും സ വെറും ചോറ് വേണ്ട
ല്ല വാണ്ട വല്ല ഹോട്ടൽന്നോ ചൂട്ടൊക്കെണെങ്കി ഓല്ക്ക് അത്രീം സന്തോഷ
ആ അതെന്നെ ഉം ഫുൾ ടൈമും അതാണെങ്കി അത്രയും സന്തോഷം മ്മ്
അങ്ങനെയാണ് കൊടുക്കാനും പറ്റൂല അതാണ്
ചോറൊക്കെ തിന്നണല്ലോ നമ്മളെ ഹെൽ ത്ത് നോക്കണങ്കി
അതാണെ അത് ഓല്ക്ക് കൊടുത്ത് കഴിഞ്ഞാലും ചോ ചോറിൻ്റെ ഒപ്പം കൊടുത്ത് കഴിഞ്ഞാല് അത് അവിടെ അരുക്കങ്ങ് നീക്കിയെ
അത് വണ്ടന്നെ അതെനെ ചോയിക്കും വണ്ടാറിയും ക്ക് ഇപ്പ അത് അത് വണല്ലേ തിന്നണല്ലേ നമ്മളെ പല്ലിനും മുടിക്കുക്കെ വാഴ തിന്നണത് ആ അത് ക
ഇത് മാത്രം ആയതൊണ്ട് കാര്യം ഇല്ലേനും
അവിടെ എന്താ കൃഷിക്കെ ഉണ്ടോങ്ങക്ക്
ഇവിടെ ഇവിടെ അങ്ങനെ പശുക്കളൊക്കെണ്ട്
ആ പിന്നെ കൃഷിയായിട്ട് പിന്നെ ചക്ക മാങ്ങ അങ്ങനൊക്കെണ്ടോ?
ക്ക മാങ്ങ അങ്ങനൊക്കെണ്ട്. അല്ലാതെ നമ്മള് പയറ് അങ്ങനെ പറ പ ഴ വർഗ്ഗങ്ങള് അങ്ങനൊന്നും കുഴിച്ചിട്ട്ണ്ടാക്കിയിട്ടില്ല ചെറിയ കുമ്പളങ്ങ അങ്ങനൊക്കെ
ആഹ് ചെറുതായിട്ട് നമ്മള് വി ട്ടില് ഉപയോഗിക്കാനൊക്കെ ആഹ് ഇവിടെ അങ്ങനൊക്കെണ്ട് അങ്ങനൊക്കെന്നെ മുള ക് വൈദന കൊറച്ച്ണ്ട് രണ്ട് മൂന്ന് അങ്ങനെ നല്ലോം കായ്ണ്ടായി പിന്നെ
ആ വൈദന കുഞ്ഞ് ഒന്ന് കഴി യ്ക്കും ഇപ്പ ഈ മയിം കൂടിം പെയ്തില്ലേ
ന്നാ വെച് ചീരാപറങ്കി മൊളോക്കെ അങ്ങനൊക്കെണ് ഇപ്പളാ കറിവേപ്പില
ആഹ്
റംബൂ ട്ടാന് ഇപ്പോ ഫസ്റ്റായിട്ട് ഈ നടണ്ടായ അഹ് ഒരുപാട് വീണ്‌ പോയി എന്താ അറീല്ല
ആഹ് ഇപ്പടെ ഇണ്ടായിട്ട് വീണ് പോയിക്കാണ്‌ല്ലേ
ആ ഒരുപാട് ഫസ്റ്റായിട്ട്ണ്ടായിതേ ഈ കൊല്ലം ആ നമ്മക്ക് ഇണ്ടായപ്പോ ഭയങ്കര സന്തോശേനി കണ്ട- എന്ത കാലാവസ്ഥേന്റെതാണോ അറെ നല്ല ചൂടേനിയേല്ലോ
ആ നല്ല ചൂട് ഇപ്പള്ളല്ലേപ്പോ ഒന്ന് മഴ പെയ്തത് മ ത് പെരുംചൂടൻ
അ ആ ഭയങ്കരേന്യല്ലോ കോഴിക്കളൊക്കെ- ചാവലും അങ്ങനൊക്കെ ഇണ്ടായിന് ഇതരേ ചൂടായിട്ട്
ഴി നിങ്ങക്ക്
ഓ കൊറച്ചുണ്ടായിനി ഞങ്ങ ഞങ്ങള് കൂട്ടി അത് ഇങ്ങനെ നമ്മളെ മക്കളെ ബാക്കിയൊക്കെ ഇട്ടടു ക്കാന അങ്ങനെ ചെറുതായി കളയേണ്ടലോ
അതാണ് നമ്മള് ഭക്ഷണം കളയുമ്പോ ഒരു ഗതിയെടന്നല്ലേ നമ്മൾ എത്ര ബാക്കിയുള്ള ശ്രദ്ധിച്ചു കഴിഞ്ഞാലും ബാ കി കൊർ
ആ അത് ഇണ്ടാവും കൊറച്ചൊക്കെ അപ്പൊ കളയണ്ടല്ലോ ഓൻ മുട്ടൊക്കെ മക്കക്ക് കൊടുക്കും ഏതായാലും രണ്ട്
ആ നിങ്ങള് എങ്ങനെ കോഴി ഇതിന്ന് പഞ്ചായത്തി കിട്ട്ണത്
പഞ്ചായത്തിന്ന് ഒരിക്കെ കിട്ടീനി അതൊക്കെ പിന്നെ അങ്ങനെ പോയി ഒക്കെ ഇവിടെ തന്നെ ഭയങ്കര കുറുക്കനും
ആ ആ അങ്ങനൊക്കെ ആവുമ്പോഴാണ് നമ്മക്ക് ഗേതിയേട് ബുദ്ധിമുട്ടിടും കാരണം നമ്മള് അത്രയും പ്രതിക്ഷയിൽ നോക്കുമ്പോ പിന്നെ ഇങ്ങനെയൊക്കെ
അതന്നെ ആഹ പുറത്തേക്ക് വിടാൻ വയ്യ അല്ലാതെ
ആ ആ അപ്പൊ ന്നിട്ട എന്താ കാട്ടൽ കമ്പി കൂട് ഇണ്ടാക്കി ഇക്ക
ഇല്ല ന മ നാടൻ കോഴി രണ്ടെണ്ണം രണ്ട് മൂന്നെണ്ണ ഉള്ളൂ ഉം മറ്റൊക്കെ പോകും കമ്പി കൂട് ഇണ്ടാ ങ്ങനെ പറയും ഇണ്ടാക്കിയില്ല സാധാ ഒരു മരത്തിന്റെ കൂടാണ് കോഴികൾ ഉം ആഹ് ആ അങ്ങനെ കൂട് സെറ്റ് ആക്കിയാലൊക്കെ ഇണ്ടാവും കോഴിക്കളൊക്കെ നല്ലതുവാണ് രസാണ് ഇണ്ടായാലൊ
ആ ഇണ്ടായാ രസാണ്, മു മുട്ടയും കിട്ടും, മു നാടൻ മുട്ടക്കന്നെ പത്ത് രൂപയൊക്കെ ഇല്യേ ഒന്നിന്
ആഹ് നല്ല വെലയാ
നല്ല വെലേണ് ആ അതാണ് ഞമ്മളാവശ്യ ങ്ങൾക്ക്
നമ്മളെ മക്കക്കൊക്കെ കൊടുക്കല്ലോ
അതതാണ് ഓൻക്കൊക്കെ
ഉണ്ടാക്കാം ഉം അവിടെ ഇണ്ടാവേക്കോ കോഴിക്കെ ആഹ്
ഈ കുട് ട്ട്യോൾ കുട്ട്യോൾക്കൊക്കെ ചോറിൽ കൂ ടാനുവാർ ഓൽക്ക് പറ്റിയിട്ടെങ്കി ഇന്ന് തോരന്
ആഹ് അത് തന്നെ ഓൽക്ക് ഇവിടുത്തെ മക്കക് ക്ക് അതെ പറ്റുള്ളൂ. മ് കോഴിമുട്ട ഹ് വേറൊന്നും പച്ചക്കറിയൊന്നും ക്ക് പറ്റുന്ന ഒന്നും ഇല്ലങ്കി ഞങ്ങള് സയത്തെക്കാവുമ്പോ വേ മുട്ടോട് പൊരിച്ച് കൊടുക്കല. പിന്നെ മീനും എറച്ചിയൊന്നുല്ലെങ്കി ക്കക്ക് മുട്ടായ അതാമ്പോ പൊരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഉപ്പ് കറിയൊന്നും വേണ്ട അത് മാത്രം കൂട്ടി അത് മാത്രം തിന്നോ? വരുന്നേ ഓ ഉണ്ട്.
മ്
പിന്നെന്താ വീട്ടില് ഇങ്ങളെ ഉമ്മ ഇപ്പ ഒക്കെയില്ലേ?
ഉമ്മേം ഉപ്പേം രണ്ട് ഇളയച്ഛന്മാരും
ആ ആഹ് എല്ലാരും ഉള്ള വീടാ?
ആ കൂട്ടുകുടുംബാണ്.
ആ
വീട് പണിയൊക്കെ ഇങ്ങനെ നടന്നൊണ്ടിരിക്കുന്നുണ്ട്, ഇനി നെലം പണിയിണ്ട്.
ആ അശരി ഏ പൊറ് പൊറത്തൊക്കെ പോവ്ണ്ടോ? ടൂറൊക്കെ പോവലുണ്ടോ?
ആ പോയിന്നു പോ ന്ന് വേ ഏ പെരുന്നാളിന്റെ മുമ്പ് പോയിനു കാരണം വയനാട് രണ്ടുസം പോയി നിന്നു പോന്നു.
ആ റിസോർട്ട്
ആ അതെ കുട്ടിയ മക്കൾക്കൊക്കെ സ്വിമ്മിംഗ് പൂൾ കാണുന്ന് നന്നപ്പം പിന്നെ അങ്ങനെ പോയി ഓല്ക്ക് ഇപ്പം വെള്ളം ഒക്കെല്ലേ വാണ് പിന്നെ അങ്ങനെ പോയി.
ഹ ഹാ അത് ആ ഞങ്ങള് ഇദിന് പോയി പാർക്ക് പോയി
ആഹ് എവിടക്കെ പോയത്
അത് ഇവിടെ കക്കാടും ഒരു പാർക്ക് ഒരു പാർക്ക് കണ്ട് സ്കെയില് അ എന്താന്ന് അയില് പോയി ഫാമിലിയ ആ രാവിലെ പോയി വൈകുന്നേരം പോന്നു ഉം
ആ
ഫാമിലിടിതോനെ ആൾ ഇണ്ടായിനി അപ്പൊ അങ്ങനെ
ആ ആ അവിന്ന് അവിടെ അതില് പൂൾക്ക് പൂൾക്ക് ആയി പോയിട്ടുണ്ടാവില്ല അവിടെ അടുത്ത പാർക്ക് അവിടെ പോയിട്ടുണ്ടാവോലെ ആ ആ ആ
റ്റക്കെയുണ്ട് അവിടെ പോയി പോന്ന് പെരുന്നാള് പിറ്റേന്നായിരുന്നു
രണ്ടാം പെരുന്നാക്ക് ഉം പിന്നെ ഈ കുട്ടികൾക്ക് സ്കൂള് എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങ് ചോദിക്കുമ്പം പിന്നെ പോയിട്ട്
ആഹ് അതാണ് ആഹ് അങ്ങനെവിടെ കാണായിക്കൂല
ഉം നമ്മ പോവണ്ട പിന്നെ പോവും പാടെ പിന്നെ ഒഴുക്കുന്ന ഒഴു ഒരു സന്തോഷാണ്
ആഹ് അതന്നെ
അതാണ് മറ്റേത് ഇരുന്നോവുക അത് ന്നൊക്കെ പറഞ്ഞാ അങ്ങനെ പോകും ഇപ്പ പിന്നെ കുട്ടികളും പോകൂല എങ്ങോട്ടുവേ
ഉണ്ടായിരുന്നു ഇപ്പ അങ്ങനെ ആരും ഇല്ലല്ലോ
അതെ അതാണ് ഇപ്പൊ അങ്ങനെ ഇല്ലേനു ഈ പണ്ട് ആദ്യൊക്കെ പറഞ്ഞ ഞങ്ങളൊക്കെ ഉ്മാൂടിൽ പോവുയുമ്പൊെ രണ്ടാം പെരുന്നാള് ഉ്മാലുടിയിലേക്ക്ക്കറാം അന്നെന്താ ഇമ്മാരന്നെ ഉണ്ടാവും ആഹ് ഓക്കെ ശെരി ആ ആ ഉ ഉ ഉ